ആഹ് ഹലോ ആ കേക്കുന്നുണ്ട്
ആഹ് എന്ത വിശേഷം
എന്താ കൊഴപ്പൊന്നുല്ല
ഉം
അതുപോലെ അന്ന് അതാ അവളവിടെ കെടക്കണേ അമ്മയും അച്ഛനൊക്കെണ്ട് ഇപ്പൊ നമ്മള് പറഞ്ഞില്ലേ കുട്ടിയുടെ കുട്ടിയുടെ കാര്യം പർഞ്ഞില്ലേ അപ്പ ഞാൻ അങ്ങനെ വിചാരിക്കേ
ഉം
എന്താ ചേച്ചിയുടെ ഒരു മോളുണ്ടെ
അഹ് ആഹ്
അവളിതുപോലെ ചേച്ചിക്ക് എന്താ ഒരു വയസ്സും ഒന്നര വയസ്സുംക്കെ പ്രായള്ളപ്പഴാണ് രണ്ടാമത് ത്തവള് പ്രഗ്നന്റായത്. ന്നാലും രണ്ടാളേയും ഒരേ പോലെ മൈന്റൈൻ ചെയ്യാന്ന് പറഞ്ഞാ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ എന്നിട്ട് ഇപ്പൊ രണ്ട് മൂന്ന് മാസം മുന്നേ എന്താ ഇവള് കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടി കൊടുക്കാ ചോറെടുക്കാൻ വേണ്ടി അകത്തിക്ക് പോയതാ ടി വി വെച്ച് കൊടുത്തിട്ട് ചെറിയ ചെക് ക്കനാണോ പെൺകുട്ടിയാണോ അറിയില്ല. സ്റ്റാൻറിന്റെ മുകളിൽ കയറി ടീവിയും ചാടി ആ ടീവിയും ടീ ആഹ് ടീവിയും ചാടി സ്റ്റാൻഡും ചാടി പെണ്ണാണെങ്കി, പെണ്ണിന്റെ മേൽലാത്ര സ്റ്റാൻഡ് കെടക് ക്കണ്. ടീവി തെറിച്ചിട്ട് ബാക്കിക്ക് എങ്ങട്ടോ വീണെന്ന്തോ എന്നിട്ട് കു ട്ടിന്റെ രണ്ട് കൈ കൈന്റെ നഖം, നഖം കട് നീല കളറായി കുട്ടിക്കാണെങ്കിലോ കരഞ്ഞിട് ട്ട് വള് കരച്ചിലും നിർത്ത്ണില്ല അതില് ചേച്ചി ബ്ലഡ്ഡക്കെ കണ്ടപ്പോ വേഗം ഹോസ്പിറ്റല്ക്ക് എടുത്തോണ്ട് പോയി എന്നട് ട്ട് അത് ഹോസ്പിറ്റലേക്ക് എടുത്ത് പോയി, അവടെ ചെന്നപ്പഴൊന്നും കൊഴപ്പല്ല ങ്ങനെ എന്ത കയ്യ് കെട്യാ മതിന്ന് പർഞ്ഞു. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലൽന്ന് തുപോലെ വള് എന്താ പോവാൻ വേണ്ടി നിന്നതാ മരുന്നൊക്കെ വേടിച്ചിട്ട് പോവാൻ വേണ്ടിന്നപ്പ കുട്ടിങ്ങനെ മുഖത്ത്ക്ക് നോക്കി അന്തം വിട്ട് നിക്കാത്രേ അപ്പൊവള് എന്താണ് എന്താണ് ചോയ്ച്ചപ്പോ വളൊന്നും മിണ്ടുന്നില്ല, പിന്നെ കൊറെകഴിഞ്ഞപ്പോക്ക് കുട്ടിക്ക് ഇങ്ങട് അപസ്മാരത്തിന്റെ പ്രശ്നം വന്നു. അതില് ചേച്ചി അതില് തലടിച്ചിട്ടായിരിക്കും ചെൽ പ്പൊ വീണിട്ണ്ടായത്. ഇവള് കണ്ടിട്ടില്ലല്ലോ, ചെറിയ ചെക്കനാണെങ്കി പറയാനു അറിയില്ല
ചെലപ്പോ സ്റ്റാൻഡ് മേത്തക്ക് പറഞ്ഞപ്പോ അത് എന്തെ ങ്കിലും നെരമ്പില് ചെറ്യ പ്രശ്നം പറ്റ്യാ മത്യല്ലോ
അയ്യോ എന്നിട്ട് ചേച്ചി വിളിച്ചു പറഞ്ഞപ്പഴ് ഒരു സമാധാനം വേണ്ട? എന്നിട്ട് ഞങ്ങള് രാത്രിക്ക് രാത്രി പോയി കാണാൻ അപ്പ അവള ഐ സി യുല് എന്നിട്ട് ചേച്ചിയും കരച്ചില് ഞങ്ങളും കരച്ചില് ഞങ്ങൾക്ക് ആദ്യായിട്ട് ഇണ്ടായ കുട്ട്യല്ലേ? എന്ത് ഞങ്ങളാക ആഹ് വല്യമ്മടെ മകളാണേ മകളുടെ കുട്ടി ഇന്ന് ട്ട് ചീച്ചിയും കരച്ചില്. ഞങ്ങളും കരച്ചില്. ഞങ്ങളൊകണ്ടപ്പ അവക്കും കരച്ചില് പിന്നെ ന്റെ മോളെ കണ്ടപ്പോ പിന്നിം കൊറേയൊക്കെ ആള് ഓക്കെ ആയി. കളിക്കാനൊക്കെ തൊടങ്ങി. ഐ സി യുന്ന് പിന്നെ പൊറ ത്തിക്ക് വരാൻ പറ്റില്ലല്ലോ. അവള് ങ്ങനെ ചോദിക്കുന്നുണ്ട് ത്രേ എടയ്ക്ക് എടയ്ക്ക് അമ്മ തനു എവടെ തനു എവടെ ചോദിക്കുന്നുണ്ട് പറഞ്ഞു ആഹ് അവള തനുന്ന് വിളിക്കും
ആഹ്
ന്ന് ന്നേ വീഡിയോ കോളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോ അവളോക്കെ ആയി പിന്ന കയ്യിന്റെ വേരല്ന്ന് നെഖോക്കെ പോയി അങ്ങനേതോ ആഹ് നെഖം പിന്നണ്ടായി
ആഹ് ആഹ് ചെലേ നഖം പോയാവടെ ഇണ്ടാവൂല.
ആഹ് തലട അവടെ എവടെ ചെറിയൊരു മുറിവ് എന്തോ ആവും ചെയ്തെർന്നു. ഇവക്ക് എന്റെ തനു മോളക്ക് ഇതുപോലെ എന്താ പനിയായിട്ട്. എനിക്കറിയില്ല. നമ്മക്ക് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ലേ? കു ട്ട്യോക്കെ ആയിട്ടുള്ളത്. എനിക്കാരും പറഞ്ഞും തന്നില്ല. എന്നിട്ട് ഞാന് ഇതുപോലെ പന്യായിട്ട് നമ്മക്ക് പനി വന്ന് കഴിഞ്ഞ ഈ ഫിക്സ് വരുന്നോ നനച്ചു തൊടയ്ക്കണംന്നൊന്നും ഇയ്ക്കറിയില്ലായിരുന്നു
ആഹ് ആഹ്
ഞാനാണെങ്കി ഇവക്ക് പനി വന്നപ്പോ പാരസെറ്റമോള് കൊടുത്തു. വൈകുന്നേരം വൈകുന്നേരം മാത്രേ കുട്ട്യോൾടെ ഡോക് അവടെ നോക്കാണ്ടാവൊള്ളൂ അപ്പ ഞാന് അല്ല കുട്ടികൾടെ പാരസെറ്റമോളിന്റെ സിറപ്പില്ലേ? അത് അപ്പ ഇനിക്കറിയില്ലായിരുന്നു ഈ കു ട്ട്യാകും കുട്ടിക്ക് പനിക്കുമ്പോ നനച്ചു തൊടയ്ക്കണംന്ന്. ഇവക്ക് ഞാൻ എന്തെങ്കിലും കഴിക്കാൻ കൊട് മ്പളൊക്കെ ഇവളെ ഞാൻ ബേസിൽ ഇരുത്തിയിട്ട് മേല് കഴുകി കൊടുക്കും. ഞാനങ്ങനെ ഇവളൊന്നും കഴി ക്കുന്നുല്ല രാവിലെ തൊട്ട്. പാല് മാത്രം കുടിക്കാ. അപ്പ ഇങ്ങനെ കഞ്ഞി ന്തെങ്കിലും റാഗിപ്പൊടി എന്തെങ്കിലും കൊടുക്കുമ്പോ അത് കൊടുത്താ ഞാൻ മേല് ഇങ്ങനെ മേല് മൊ ത്തം ഞാനാ ആ തുണിം കൊണ്ട് നനക്കും പ്പ ഒന്ന് ചൂട് വിടും. വായേം കൂടി ചൂട് ഇന്നട്ട് പിന്നെ ഇനിക്ക് പാലിങ്ങനെ പിടിച്ച് ഞാൻ തൊട്ട് നോക്കുമ്പോ അവള് കുടിച്ചാ അവടെ ഭയങ്കര ചൂട് അപ്പ ഞാന് ഏട്ടനോട് പറഞ്ഞു ങ്ങനെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല നമക്ക് വേറെ ഏതെങ്കിലും ഹോസ്പിറ്റിലിൽ പോവാന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അഞ്ച് മണിയായി ഡോക്ടറ് അവട എത്തിയപ്പ അഞ്ച് അഞ്ചരയായി. ഞാന് ഇതുപോലെ ടോക്കൺ എടു ത്ത് കുട്ടീനേങ്ങനെ മലർത്തി പിടിക്കുന്ന പ്രായാ അപ്പോ അപ്പ ഞാന് ആഹ് എട്ടു മാസൊക്കെ ആയിട്ട്ണ്ട് തോന്നണു. അതില് ഞാനവളെ കാഷ്വാലിറ്റീന്റെ മുന്നിൽ എത്തിതും കുട്ടി ഇങ്ങനെ വെറയ്‌ക്ക വെറക്കണ പോലെ ഇങ്ങ്ട് ബലം വെച്ചു തൊടങ്ങി. അപ്പ ന്റെ വിചാരെന്താ? ഇവക്ക് തണ് ത്തിട്ട്ന്നെ കൂട്ടി പിടിക്കാന്നാന്റെ വിചാരം. ആ ടർക്കില് അതില് ഞാന് ഇങ്ങനെ മാെഖം നോക്കിയപ്പാെ കുട്ടിങ്ങ്ട് ആ കെ നീല കളറോ കറപ് കറുപ്പ് കളറെ എന്തക്കേങ്ങ്ടായി അതില് ഞാൻ കുട്ടീനെട് ത്തോണ്ട് ഞാൻ ഓടി ഡോക്ടറെ റൂമിക്ക് അതില് വേഗം സിസ് ട്റ്മാര് കുട്ടീനെ വാങ്ങി കുട്ടിടെ ഉടുപ്പൊക്കെ അഴിച്ച്താക്കിയെപ്പൊ അപ്പൊ സിസ്ട്റ്മാര് പറഞ്ഞ് ഇങ്ങനെ വായേന്ന് നൊരേം പതെക്കെ വന്നു പക്ഷെ ഞാൻ കണ്ടില്ല ഞാൻ ഒറ്റത്തവണേ നോക്കിയൊള്ളു പിന്നെ ഇൻക്ക് പേടിയായി ദൈവമേ ഇത് പെൺകുട്ടിയെല്ലേ ഇത് ഭാവീല് എ ന്താവും എങ്ങനെയാന്ന് നമുക്കാെറി അറിയില്ലല്ലോ ആഹ് പിന്നെപ്പ അവക്ക് എപ്പ പനി വൻ അതെ പക്ഷെ ഇപ്പവക്ക് നൂറ്റി നൂറ്റി രണ്ട് ഡിഗ്രി പനി വന്നാലും ഇപ്പ അത് വെര്ന്നില്ല ദൈവത്തിന്റെ ഒര് ഇതായിരിക്കും
ആഹ് ആഹ്
അന്ന് വിളിക്കാത്ത ദൈവങ്ങളില്ല അമ്മള് നമ്മളാദ്യായിട്ട് കാണ്ല്ലേ അങ്ങനെ എങ്ങൻച്ച ഇന്റ ദൈവമേ പേടിയാവും ആദ്യായിട്ടാണ് ഞാനേ ഇക്കറിയില്ല ആഹ് ആരെങ്കിലും പറഞ്ഞെര്ണ്ടേ പനിക്കുമ്പം നനച്ച് തൊടക്കണംന്ന് തുടക്കണന്ന് ഇൻക്കാണെങ്കി ആരും പറ്ഞ്ഞ്തന്നതൂല്ല പിന്നെ ഇവക്ക് എപ്പ പനി വന്നാലും ഞാനാ ആ ബേസില് ഇരുത്തും ഞാൻ കുട്ടിടെ ശരീരത്തിലാചൂട് ആഹ് ചൂട് മാറും വത് വരേം കുട്ടിടെ മേൽ നനഞ്ഞ തുണിയിട്ട്കൊടുക്കും
ആഹ് ആഹ് ആഹ്
അതുപോലെ അവക്ക് രാത്രിയെങ്ങാനും പനിച്ചാ പിന്നെ എനിക്ക് ഒറക്കല്യ കുട്ടിക്ക് നനഞ്ഞ തുണി ഇട്ട് കൊട് ചെല കുട്ടികള് ഇണ്ടാവൂലെ നനഞ്ഞ തുണി ഇട്ട് കഴിഞ്ഞഅവള് അവരെണീക്യ
ആഹ് ആഹ്
ഇബള് എണീക്കൂല്ല രാത്രി എത്ര നനഞ്ഞ തുണിട്ട് കൊടുത്താലും അത്രീം ചൂടാണ് പറയാ പിന്നെ നേരം വെളിപ്പിക്ക്ന്നത് എങ്ങനേന്ന് ഇക്ക് മാത്രേ അറിയുള്ളൂ ആഹ് നൂറ്ഡി പിന്നെ ഞാന് ആഹ് പിന്നെ ടെംമ്പ്റേച്ചറ് ചെക്കിയ്ണ സാധനം ഞാൻ വാങ്ങി വെച്ചാർന്നു അതിനു ശേഷം പിന്നെ ഞാ എപ്പഴും എപ്പഴും ഞാൻ നോക്കും നനച്ച്താെടച്ച് ഒര്പത്തിരിവത് മിൻറ്റ് കെഴിഞ്ഞാ ഞാൻ നോക്കും ടെമ്പറേച്ചറ് കൊറയ്ന്നത് വരെ കൊറയുന്നത് വരെ ഞാൻ നനച്ചു തൊടക്കും അവക്ക് ഒന്നും ഇട്ട് കൊട്ക്കില്ല അമ്മക്ക് ഇപ്പച്ചേ മറ്റെെന്ശേഷം പേടിയാണേ
ആഹ് ആഹ് ഇൻ ഇവടെ ഇവക്ക് അങ്ങനെ ഇങ്ങനെ ഒന്നും അസു തുവങ്ങളില്ല ഒര് വയസ്സാവോളം അസുഖങ്ങളെന്നെ ഇല്ലാന്നെ പറയാം ഇണ്ടായിട്ടെന്നെല്ല വി ആഹ് ഉം ഇപ്പ അങ്ങനെ വെൽതായിട്ട് ഇന്നാലും വെല്ലാതെന്നുല്ല എപ്ളേങ്കിലൊക്കെ ഒരു പനി അങ്ങനെക്കാെള്ളു അല്ലാത്ത കൊയ
എല്ലാരും പറയായ്ര്ന്നു ഇന്ന്ട്ട് ഇവൾടെ കാര്യ എല്ലാരും പറയും ഒര്അസുഖും വന്ന്ട്ടില്ലല്ലോ ചെറ്താവുമ്പാെ ഏഹ് ഓരോ കുട്ടികളേ ഉം എന്താ പനിയാണ് ജലദോഷാണ് തുമ്മലാണ് പർണ് ട്ട് കൊണ്ടാെവും തനുമോളേം ഒന്നിലും കൊണ്ടോയ്ട്ടില്ലന്ന് എപ്പഴും പറഞ്ഞേർന്നു അവസാനം ഒരു വയസ്സ് കഴിഞ്ഞക്ക ഒരു വയസ്സായിട്ടില്ല എത്രയാ എ ട്ട്മാസം ഒമ്പത് മാസൊക്കെ ആവാറായപ്പഴാണ്
ഇത്ങ്ങനെ
ഇവക്ക് പനി വന്നത് ആഹ്
ഉം അതെന്നെ പേടിയാണേ കോണി കേറ്ണത്ക്കെ പേടിയെക്കെ തന്നെ പക്ഷെ എന്നാലും ഇവടത്തത് ഇപ്പൊ ഓക്ക് കേറി കേറി ശീലായി പക്ഷെ ഞാന് രാവിലെ ഒറങ്ങിയെണീ ഒർങ്ങി എണീക്കുമ്പോ ഞാൻ കോണി ഒരിക്കലും എർങ്ങാനയക്കലില്ല കാരണം വേ എന്ത് പണ്യാണേങ്കിലും അത് ഇട്ടറിഞ്ഞ് അവ ഓടി വരും കാരണം ഒർ ക്ക് കയ്ഞ് വരല്ലേ അപ്പൊ ഓല് ഒന്ന് കണ്ണ് മാളി എന്തേലും ചെയ്താല് ഇന്റെ മൂത്താപ്പാന്റെ എന്താണ് മോളെക്കുട്ടി അയേപോലെ കോണിമന്ന് ഒർക്കൊഴിഞ് വന്നാണ് പോലൊ അയ്ല് ഓള് ഓളും ചെന്ന്ക്ണലോ പക്ഷെഓള് മുന്ന്ക്ക് എർങ്ങി പോന്നു ഓള് റൂമ്ക്കെന്തോട്ക്ക എട്ക്കാൻ വേണ്ടി കയറിയതിന് ആ മുകളൾന്ന് ആ വീണിട്ട് അടിലെത്തിയിട്ടാണല്ലോ നിന്നത്. ആഹ് കുട്ടി ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ വീണ് ണ്ങ്ങിനെ വിചാരിച്ചാണ്ടല്ല ഒരു കൊൺക്കടും കേടൊന്നുല്ല. പക്ഷെ
മ് മ്.
എന്താണ് ഭാഗ്യത്തിന് രക്ഷപ്പെട്ട് എന്തോ അവിടെം ഇവിടെം കയ്യും കാലും വേദന അങ്ങനെയൊക്കെ ഉള്ളാര്ന്നു.
പക്ഷേ ഉം അ അതാണ് ഓളെമ്മ ഓളെ പിടിച്ചാൻ വേണ്ടി കൈ നീട്ട്യതും പിടിത്തം കിട്യതുംല്ല എന്നിട്ട് ഇമ്മിം കൊർച്ച വീണു മകളും വീണു മകള് നെറൂന്ന് അടി വരെ എത്തിം ചെയ്തു. മ്മാക്ക് പിന്നെ ഇങ്ങനെ ചൗട്ട്യാ പുട്ത്തം കിട്ടും വിചാരിച്ച് അങ്ങനെ ചൗട്ട്യപ്പം പുടുത്തം കിട്ടി. അങ്ങനാ രക്ഷ ആഹ് അത് കേട്ടേനേഷം അത് പണ്ടേ പറിണെ കേട്ടോണ്ട് ഇച്ച് പെരും പേട്യാരുന്നു ഞാൻ ഏത് ഒർ ക്കത്തില്‌ ഞാ കുട്ട്യള് ഒർ ങ്ങീച്ച്മ്പളും ഞ്ഞ് പകല് ഒർ ങ്ങീച്ചാണെങ്കിലും
ഞ്ഞ്കയ്ക്കോ? താഴത്തേക്ക് കേക്കോ ണീറ്റാ?
ആ അയ്ന് ഓള് എണീറ്റ് വന്ന് കാണ്ട് രണ്ട് ബെഡ്റൂമിന്റിം എടേല് കൊർ- ച്ച് സ്ഥലണ്ട് അവ്ടെ നിന്ന അങ്ങനെ നോലോൾച്ച മ്മാ അർഞ്ഞ് വ്ൾച്ച ഓള്ന്നന്നെ അറങ്ങൂല ഓൾക്ക്‌ അറിയ ഓളെ ഇട്‌ക്കാൻ വരുന്ന് അവിടെ നിന്ന് അങ്ങനെ വിളി അപ്പൊ പിന്നെ കേക്കും ഉം. പിന്നെ കുട്ടി ഒർങ്ങി ഏകദേശം കൊർച്ച് ടൈം ആവുമ്പോ നമ്മളങ്ങനെ ചെവിയോർക്കൊല്ലോ നീച്ച്ണ്ടോ നീ ച്ച്ണ്ടോന്ന് അങ്ങനെ നമ്മള് നോകൊല്ലോ. അപ്പൊ വിചാര്ച്ചങ്ങനെ നിക്കും ചെലപ്പണ്ടരു മുണ്ടാതെ തെ എർങ്ങി വരൊ നമ്മളെ ബേക്കിലത്തിയിട്ടൊക്കെ നമ്മള അറിയാം അടുക്കളിയിലൊക്കെ പണിഎടുക്കുമ്പോ
ആ അവടീം ഇതുപോലെ കോണിപ്പെടെടെ മേലെ മേളള് മേ ളൊന്നും എടുത്തിട്ടൊന്നുല്ല റൂമും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പക്ഷെ? ഇവള് മുട്ടിലഴയാൻ തൊടങ്ങിയേന് ശേഷം ഇവള് ഓരോ കോണിപ്പടി കയറും. അപ്പ ഞാന് അച്ഛനും അമ്മിം ഇല്ലാത്ത ദിവസം ഞാനും അവളും മാ ത്രം അപ്പം ഞാൻ അട്ക്കളേല് എന്തോ പണിയിലാണ് ഇവളെ ശബ്ദം ഒന്നും കേ- ല്ല കളിപ്പാട്ടങ്ങളുടെ ശബ്ദമൊന്നും കേൾക്കാഞ്ഞിട്ട് ഞാൻ വന്നു നോക്കിയപ്പോ കോണിയുടെ നാലാമത്തെ സ്റ്റെപ് സ്റ്റെപ്പിലെത്തിന്നു അമ്മേ കയ്യിലുള്ള പാ ത്രങ്ങളൊക്കെ അവ്ടെ ഇട്‌ട്ട് ഞാൻ ഓടി ചെന്നെടുത്തു.
ആഹ് ആഹ്. ഓൽക്ക് ആ ടൈം ആവുമ്പോൽക്കൊക്കെ ഒര് കൗതുകാണ് ഒക്കെ കേറി കേറി പോയോക്കും. മ്.
ആ അങ്ങനെ അപ്പഴൊക്കെ എന്തെങ്കിലും ആയാ ആ നമ്മളെല്ലേ പറയ?
അതാഇള്ളതെ. ഇമ്പം അതും അല്ലേ ഇപ്പൊ ഒരുവിധ കൊൺകടൊക്കെ വെല്യോൽക്ക് ഇണ്ടാവ്ണ ചെറുപ്പത്തി എന്നോ സംഭവി ച്ച കാര്യങ്ങളാണല്ലോ.
അതെ.
ഏയ് അപ്പ അറീല ചെർപ്പത്തിലറീല ഭാവിയിൽ വേദനിം കാര്യങ്ങളും മൊഴകള കായ് വരുമ്പളേ അറിണ്ടാവൊള്ളൂ അത് അന്നന്നോ സംഭവിച്ചാണ്. ഇപ്പ അമ്മക്ക് ആ വേദനമാറ്യാ നമ്മള് അയ്ന് ആ വിഷയം വിട്ടു. വേദനല്ലാന്നണ്ടാ ഉ പിന്നെന്താന്നാ മോള് കരിയുണ്ട് ഞാൻ വിളിക്കേണ്ടിട്ടോ ഒയിവിനനുസരിച്ച് ആ ശരി
ആഹ് ശരി എന്ന